എന്തെക്കേണ്ട് വിശേഷം
നല്ല വിശേഷാണ് ഇങ്ങളതോ
ഇവിടിയും സുഖം തന്നെ അവിടെയോ
ഓഹ് ഇവിടെയും സുഖം തന്നെ
വെറുതെ ഇരിക്ക്യാണൊ മഴ ഇപ്പൊന്ന് ചോർന്നു
ആണ്ലേ
ഉം എന്താ പരിപാടി വെറുതെ ഇരിക്ക്യാണോ
ചോറൊക്കെ തിന്നിങ്ങനെ ഇരിക്കാണ്
ഏഹ് നമ്മളവ്ടൊരു പെൺ കഴി ചൂ ഞങ്ങക്ക്ന്നൊരു പെണ്ണ് കാണലുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഇരിക്കാണ്
ആണ്ലേ അപ്പൊ ഇന്ന് ഭക്ഷണൊന്നും ഇണ്ടാക്കിട്ടേ ഇണ്ടാവുലലേ
ഇല്ല ഇല്ല
ആഹ് എവ് എവിടെ ആയിരുന്നൂ
അത് കൊറച്ച് ഇവിടന്നിങ്ങോട്ട് കൊറച്ച് ദൂരണ്ട്
ആണല്ലേ
ആഹ് ഞങ്ങളെ അടുത്ത കുടുംബക്കാരായിരുന്നു അപ്പൊ പിന്നെ ഒന്ന് അടിപൊളിഒക്കെ ആയിട്ടാ പോയത്
ആണില്ലേ ഓഹ് മുല്ലപ്പൂ ഒക്കെ ചൂടിയോ ഇപ്പൊ അതിന്റെ സീസ ണാണെന്ന് തോന്ന്ണ്ലേ
ആഹ് ഇപ്പൊ നമ്മളവിടെണ്ട് ചെടീന്നൊക്കെ ഇങ്ങനെ ആഹ് അപ്പൊ ഇങ്ങനെ അയ്ന്നും ഇങ്ങനെ കൊഴിഞ്ഞൊക്കെ ഇങ്ങനെ പോരും പിന്നെ ഉം കൊറെ ഇപ്പൊ പണ്ടൊക്കെ ഇല്ലേനോ ചെറിയ മക്കളുണ്ടാവ്മ്പോ ഓല്ങ്ങനെ ഇത് പൊർക്കിക്കാണ്ട് ക്ക് നൂലിലൊക്കെ തുന്നീട്ട് ഇതൊക്കെ വേറൊരു ഭംഗി ഏനിലെ അന്നൊക്കെ
ഒ ഓഹ് ഇമ്മളെ വീട്ടില് ഇണ്ടാണെ മുല്ലപ്പൂവിന് വേറൊരു സ്മെല്ലല്ലേ
ആഹ് ആഹ് മറ്റേ ഓരെന്തെങ്കിലും മര്ന്ന് എന്തെങ്കിലൊക്കെ അടിച്ചിട്ടല്ലേ തരാ
ആഹ് അതായിരികുല്ലേ സ്മെല്ല് ഇല്ലല്ലോ അയെ എല്ലാ ആഹ് അതന്നെ
ഇത് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ മരത്ത്ന്ന് ഇങ്ങനെ പൊയ്ഞ്ഞാട്ന്നൊക്കെ
ആഹ്
അപ്പൊ അവിടെ ചെന്നപ്പോ എല്ലാരും ആഹ് നമ്മള് ഇവിടുന്ന് കൊറേ ആൾക്കാര് പോയിരുന്നു ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലൊന്ന് അല്ലല്ലോ നല്ല
ഏഹ് പോവും പോണോട്ത്തോല് എല്ലാരും ഓരോ കോട്ടൊയ്ക്കെ ആയ്ട്ട് പോ പോണ്ടേ
ഓരോ സാധനായിട്ടുല്ലെ ഡ്രെസ്സായിട്ടും ചെരു പ്പായിട്ടും മിഠായികളായിട്ടൊക്കെ പോണല്ലോല്ലേ
ആഹ് പിന്നെ മറ്റേ ബാഗ് ഇണ്ടല്ലോ ട്രോളിന്നൊക്കെ പറയും
ആഹ് ആഹ് ആഹ്
ആഹ് അതുംണ്ടായിനി
ഏഹ് അതുണ്ടായിരുന്നോ
നമ്മളൊന്ന് നമ്മളൊന്നായല്ലോ അത്ര ഏഹ് മികവൊന്നില്ലേനി
ഏ ഇല്ല ഇല്ല അമ്മക്ക് സൊഗത് ചെറിയൊരു പെട്ടി മിട്ടായി ഏനി കിട്ടിരുന്നെ
ആഹ് ഇപ്പൊ എന്തൊക്കെയാണ് ഇള്ളത്.
ആഹ് ഇപ്പൊ വെച്ച് നോക്കു പ്പൊ കല്യാണം കഴിച്ചാമതിയായിരുന്നൊക്കെ തോന്നും.
ആഹ്ഹാഹ് അഹ്പ്പെന്നോ തോന്നി ച്ചാല്,
ത്തനങ്ങളൊക്കെ ഒരുപാട് കിട്ടണതുകൊണ്ടേയ്.
ആഹ് ഒരുപാട് സാധനങ്ങള് കിട്ടും അതുപോലെന്നെ ഇനി മിഠായി ആണെ പിന്നെ വെയിറ്റിയായിട്ടുള്ള മുട്ടായികളായികാരം.
ആഹ് അതാണ്
എന്താലേ
ഇപ്പൊ ഫോണോ ഐഫോൺ കൊറഞ്ഞിട്ടില്ലെ ഫോണില്ലല്ലോ.
ഇല്ല ഇനിയിപ്പ ഏത് ഇല്ലാത്ത ആളായിക്കോട്ടെ. അവിടെ നമ്മൾ ഐഫോണ് ഫോണ് ഐഫോണേയ്ക്കാരം. അതൊക്കെ ഇപ്പ ഇപ്പത്തെ തലമുറക്ക് അതൊക്കെ വേണ്ടി വന്നു അതാപ്പോ ഉള്ളത്.
അതാണേ.
ഇഞ്പ്പോ കല്യാണായ്
ഇ പണ്ടത്തെ കാലത്ത് ചെ ആണുങ്ങർക്കായിരുന്നു ഡിമാൻഡുകൾ ഉണ്ടായിരുന്നേ.
അതെ.
ഇപ്പോയ് ഇപ്പോയൊക്കെ സ്ത്രീകൾക്കാണല്ലോ. അവ് ഉം അവരെന്താ പറയ്ണത് അതാണ്.
ആഹ് അയ്നൻസരിച്ചേ ഇപ്പ തിപ് ഏഹ് മാതാപിതാക്കള് നീങ്ങൊള്ളു. എന്താ വച്ചാല് അ അവരോട് ചോദിക്കാതെ സമ്മതംല്ലാതെ കഴിച്ചിട്ടും കാര്യല്ല. പിന്നത് അ അഹ് ആഹ് കൊറേ കാലം നിക്കൂല. അയ്ന് മുന്നേ ഡിവോഴ്സ് സെന്തെങ്കിലു ആയിപ്പോവും.
ഇപ്പയ്ന് കൂടുതലും നടക്കുന്നത് ലൗ മേരേജ് ആണല്ലോ.
ആഹ് അതെ.
അറയിഞ്ച്ഡ് മേരേജ് നമ്മളിപ്പോ, നമ്മളെ ഇമ്മയും ഉപ്പയു ഒക്കെ കണ്ടെത്തി തരുന്നതൊക്കെ ഇപ്പൊ കൊറവല്ലേ. അപൂർവങ്ങളിൽ അ പൂർവല്ലൊള്ളൂ.
അപ്പൊ അങ്ങനെ കൺ ഹേഹ് അങ്ങനെ ഏഹ് പ്രേമിക്കേണ്ടി വരും ഇന്നത്തെ കാലത്ത്. എന്താ വച്ചാല്, പെൺകുട്ടികളെ കിട്ടാനില്ല.
കിട്ടാനില്ലാഞ്ഞിട്ടല്ല ഓരോരുത്തരും ഓരോരുത്തരെ കണ്ടെത്തിയിട്ടാണ്.
ആഹ് പിന്നെ ഇള്ളോല്ക്കൊക്കെ പഠിക്കും വേണം.
ആഹ് പഠിക്കാണ്. ഇപ്പൊ, പണ്ടത്തത് പറഞ്ഞാൽ പണ്ടത്തെ കാലം പറഞ്ഞാല് ഒരു പ്ലസ് വൺ പ്ലസ് റ്റു കാലഘട്ടത്തിൽ മാത്രേണ് അത് വരേ പഠനം ഒള്ളായിരുന്നു. പ്പ അതല്ലല്ലോ. ഇപ്പൊ ഡിഗ്രി ഒരു ജോലി കിട്ടിയിട്ടാണ് ഇപ്പത്തെ വിവാഹം നടക്ക്ണെ.
അതെ അതെ. എല്ലാ
അപ്പൊ പ്ര ചെക്കന്മാർ ക്ക് പർഞ്ഞാല് പ്രായം കൂടി വരാണ്. അപ്പൊ അവർക്കെറ്റെ പെണ്ണ് കിട്ട്ണൂല്ല്യ.
ആഹ് ഇപ്പൊ ഓരിങ്ങനെ അലഞ്ഞു തിരിഞ് നടക്ക. കിട്ടാഞ്ഞിട്ടേ? ഇപ്പൊ ഗൾഫിൽന്നൊക്കെ എത്ര പേര് നാട്ടിൽണ്ട് കല്യാണം ആലോചിക്കാനും വേണ്ടിയിട്ട്! കാര്യം റെഡി ആവാതെ വീണ്ടും അങ്ങോട്ട് തന്നെ പോവാ അപ്പൊ. പിന്നേം ഓല് ഒരു ഒരു വർഷോ ഒന്നര വർഷക്കെ കഴിഞ്ഞിട്ട വരുന്ന. അപോക്കിനി ഒരേ വയസ്സ് വീണ്ടും കൂടി.
വയസ്സസ് കൂടാണ് ഇതാ ഞങ്ങളെ നാ ട്ടിലുണ്ട് ഒരുപാട് ചെക്കന്മാര് വിവാഹം കഴിക്കാതോൽ.
ആഹ്.
ഓരോരുത്തർ കാണുമ്പോ പറയോ എവിടെങ്കിലും ഉണ്ടേ നോക്കിട്ടോ പറയും.
ആഹ് അതന്നെ ഇപ്പ എവിടെ പോയാലും അതേ
ആഹ്. നമ്മള് കൺമുന്നിലൊക്കെ ഒരുപാട് പെൺകുട്ടികൾണ്ട് പക്ഷേ. കൊടുക്കണില്ല കല്യാണം കഴിച്ച് കൊടുക്കണില്ല.
ആഹ അതെ ആ പഠിക്കാണ് പഠിക്കാണ് പറഞ്ഞക്കാ.
ആങ്ങനെ പറയാ
ഇന്നാ എത്തൊ ഇന്നാലെ ഓല് പഠിച്ചിട്ടെവ്ടെങ്കിലും എത്തോ അതെറ്റ ഇല്ലിയാണു.
അല്യാണും ഇപൊ അതാണെ. പടിപ്പാണ് അതില് ചെലോര് എത്ത്ണോലുണ്ട്.
ആ ചെലോര് എത്ത്ണുലുണ്ട് ആ വാശിക്ക് പഠിക്ക്ണോല്.
അതാ.
ഏതായാലും.
പഠി ഉം അതന്ന.
ഇനി ഇപ്പ കല്ല്യാണ നോക്കാണെങ്കി കല്യാണത്തിനില്ലാത്ത സംഗതികളില്ല.
ഒരുപാടാർഭാടങ്ങള് കൂടീല്ലേ.
ഡാൻസായിട്ടും പാട്ടായിട്ടും പിന്ന ഫുഡ് ഭക്ഷണാണെങ്കിലോ. വെറെറ്റി വെറെറ്റി ഭക്ഷങ്ങൾ.
റ്റീ ഭക്ഷണങ്ങളാണ്.
ഉം പിന്നെ.
ഇപ്പത്ത കാലത്ത് ഭക്ഷണം നമ്മക്ക് വേണ്ടല്ലോ കയ്ക്കാന്.
അതാ.
പയ് അത് പഴ്. അതല്ലെ പണ്ടൊക്കെ അമക്ക് എപ്പോയെങ്കിലൊക്കയാണ് ബിരിയാണി എക്ക കിട്ടാറ്. എന്തങ്കി കല്യാണ എന്തെങ്കി വെര്നം വരണം. പക്ഷെ ഇപ്പത്ത കാലത്ത അങ്ങനെ അല്ലല്ലോ അമ്മള് വീട്ട്ല് പ്പൊയ് ഇടക്ക്‌ടെ അമ്മള് ഇണ്ടാക്ക്‌ന്നോണ്ടല്ലോ.
അമ്മള് ബിരിയാണി ഇണ്ടാക്കു
ആഹ്.
പണ്ടക്കിനിയും നമ്ക്ക് ഫുഡോണ്ട് താല്പര്യ താല്പര്യല്ലായ്മ.
ആഹ് അതന്ന.
ഫുഡ്ക്കെ എല്ലോട്ത്ത്ന്ന് കിട്ട്ന്നത് കൊണ്ടേ.
ആഹ് പ്പ ഫുഡൊക്ക കൊറച്ച് മതി.
അതെ.
അതൊര് ഒര് ദിവസം ഇന്ന് ബിരിയാണി കഴിക്കാണ നാളെ ബിരിയാണിന്റ ആവിശ്യല്ല വേണ്ട അതിനോടൊര് മടിപ്പാണ്
ആഹ് ഇന്ന് വെയ് ഇന്ന് ഇന്ന് വ് രാ രാത്രി ആവ്മ്പത്തന്നെ ഒര് മടിപ്പ് വെരും
ആഹ് മട്പ്പ് വെരും ശെ സാധാ ചോറങ്ങനെ അല്ലല്ലോല്ലെ
അല്ലല്ല അയ്ലീക്ക് നല്ല കറീം കറി ഉപ്പേരി മീനും ഉണ്ടെങ്കില് പിന്നെ
ഇന്നല്ല ഒര് ചമ്മന്തി ഇണ്ടാക്കിയാലും മ്മ ഒര് വേറ ടേസ്റ്റാണല്ലോ ആ ചോർക്ക് ബിരിയാണിന്റിം മന്തിന്റിം മാതിരി അല്ലല്ലോ
അല്ല വയറിന് സുഖാണ് കയ്ച്ചാല്
ഓഹ് ശെരിയാണ്
പറ്റ അമ്മക്ക് എന്തെങ്കിലോര് ഒര് മട്പ്പോ പിന്നെ വേണ്ടായ്മെ ഇങ്ങനെ എന്തെങ്കിലൊക്കണ്ടാവും
ആഹ് അതന്നെ അയ്നിപ്പത്ത ഫുഡ്ർഞ്ഞാല് പലതരം കെമിക്കല്കള് കൂട്ടണതല്ലേ
ഉം മറ്റേ അജ്നാമോട്ടോക്കെ ഹോട്ടൽ വിഭവത്തിനൊക്ക അധികം നല്ലോണം യൂസ്സെയ്യ്ണ്ടല്ലോ
അതാലെ അത് വമ്പം കേടായിരിക്കൂല്ലേ അജ്ന മോട്ടോ പറഞ്ഞ സാധനം അതിനെ കുറിച്ചൊന്നും എനക്ക്റിയില്ല ട്ടോ ആണല്ലേ
കടുള്ള എല്ലാം ചെയ്യ
അതെന്താണ് വെള്ളോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്താണാവോ ലെ അത്
മിക്സ ഒരു പൊടിയണെന്ന് ഞാൻ കേട്ടത്
ആണ്ല്ലേ ആഹ് ആഹ്
ആ പൊടിങ്ങനെ ഇടും ഇണ്ടാക്കുന്ന വിഭവങ്ങളിലൊക്കൊക്കെ ഇടന്ന് പറയ്ണെ കേട്ടെ
ആഹ് ടേസ്റ്റ് കൂടാനായിരിക്കുംല്ലേ
ഉം ടേസ്റ്റ് കൂടാന്
ഉം
അങ്ങനെ ഇട്ടാല് കേടാണെന്ന്റിഞ്ഞാലും നമുക്കൊരു കാെഴപ്പും ഇണ്ടാവൂല്ല എല്ലാരും
അതണെ ആഹ് പൊറത്ത്ന്ന്ലെ ഭക്ഷണം ഇഷ് ടപ്പെടുന്നോരല്ലേ
ഉം അതെ ഏതായാലും അങ്ങനെയൊക്കെയാണ് അവസ്ഥ പിന്നെ ഇവടെ മക്കളൊക്കെ വല്താവുമ്പോത്ത്ന് ഇ ഇതിലും വലുതായിരിക്കും
ആഹ് അതന്നെ
അവരെ കക്കെ
ആഹ് ആഹ്
ഇത്ക്കും മേലെ ഇരിക്കും
ഏഹ് പിന്നെ പോൽക്കുന്നു സാധാ ഭക്ഷണം വേണ്ടല്ലോ മക്കക്കൊന്നും
അഹ് പിന്നെഓ പാർസലേരിക്കും മിക്കതും മിക്ക ഡേയ്സും വിളിക്ക ഓർഡർ ചെയ്യ അതേ കാരണ്ടാവുക
ആഹ് അതാണ് വീട്ടിലൊന്നു ന്നി അടുക്കളകളൊന്നുണ്ടാവില്ല
ഇല്ല ഇപ്പഴന്നെ അടുപ്പില്ലാതായിട്ട് കൊറെ കൊർച്ചൊക്കായല്ലോ ല്ലേ
ഓഹ് പ്പ ഗ്യാസ്സല്ലേ
പ്പൊ ഫുള്ള് ഗ്യാസ്സല്ലേ, ന്നാ ശരി ട്ടോ ന്നാ ഓക്കെ
ആഹ് ഐക്കോട്ടെ അയ് ശരി